ഹലോ ഹലോ ഇതൊക്കെ എന്ത് അനക്ക് ബാക്കിലെന്താ വേറെ സോൺ ആഹ് കേക്ക്ണ്ട് വേറെ സൗണ്ടും കേക്ക്ണ്ടോ
ആഹ് എന്തക്കെ കലപില കലപില കേക്ക്ൺണ്ട്
കലപിലണ്ടോ ഒരുമിൻറ്റേ അവിട്ക്ക് ന്ന്ട്ട് ചോ എന്താണ് ചായ കുടിച്ചോ
ഇല്ലാ എഹ് ഞാൻ സ്കൂളില്യത്തോണ്ട് എണീച്ച് കൊറച്ച് നേരായ്ട്ടുള്ളു എണീച്ചിട്ട് ഇനി കുടിക്യണം
ആഹ് ഇന്നെന്തേ സ്കൂളിൽ പോവാഞ്ഞേ
സ്കൂൾള് അവധിയാർന്ന് ന്ന്.
ആഹ് ആഹ് പിന്നെ ആഹ് ഞാൻ കോളേജിലെത്തി. ഞാൻ പിന്നെ ഇവടെ ഒമ്പതരക്ക് തൊടങ്ങും പഷെ ഇന്നിപ്പോ എന്താ അഡ്മിഷനൊക്കെ ഉള്ളോണ്ട് തൊടങ്ങീറ്റില്യ ഷെ വേറെ പരിപാടി ഇണ്ട് ഇന്റേൺഷിപ്പ് പറഞ്ഞിട്ട് വേറെ സാനണ്ട് ഐനി പത്തണിയാമ്പത്തേന് പോണം. ആഹ് എനിക്ക്.
എഹ് ഇന്റേൺഷിപ്പ് തൊടങ്ങ്യോ
ഓഹ് തൊടങ്ങി തൊടങ്ങി അത് സംഭ
അതെ
ഇഷ്ട്ടല്ലേച്ട്ട് മഴയല്ലേ നല്ല മൂടല്ലേ രാവിലെ വെറുതേ ഇരി
ഓഹ് ഉറക്കം നല്ല ഉറക ഉറങ്ങാൻ ഭയങ്കര ഇഷ്ട്ടാണ് തോന്നുണു
ഉം അപ്പൊ ഞാൻ ഇങ്ങനെ വിജാരി ക്ക് പോണ്ടാ പോണ്ടാ പക്ഷേ ഞാ പ്ലസ് റ്റ് വരെ ഒരു പീരീഡ് പോലും ക്ലാസ് പോലും ലീവ് ആക്കാത്ത ആളാണ് ഇൻക് പളും തൊണ്ണൂറ്റി ഒമ്പത് നൂറ് ശതമാനത്തിന് അനുസരണ ഉണ്ടാവും ഞാൻതീരേ ലിവ് ഇട്ക്കൂല പിരീഡ്സായ പോലും ലീവ് ഇട്ക്കൂല നല്ല ഡിഗ്രി എത്തിയപ്പോ ഇൻക്കി പിന്നെ ലീവ് ഇട്ക്കാൻ എങ്ങനെക്കെ ലീവ് ഇട്ക്കാം പറ്റൊ അങ്ങനെക്കെ ലീവ് ഇട്ക്കാം തോന്നും
എനിക്ക് പത്ത് വരെ അങ്ങനെയായിരുന്നു ഞാന്ണ്ടല്ലോ പനി ആയാലും പത്തില് എങ്ങനെല്ലൊക്കെ പോവും പത്തില് ഞാൻ ഗേൾസ് ഒൺളി ആയിരുന്നു പക്ഷെ നല്ല രസായിരുന്നു ട്ടോ ന്ന്ട്ട് പ്ലസ് വൺ കേറിപ്പോ ഹലോ കേക്ക്ൺല്ലേ ആ കേക്ക്ണ്ട് കേക്ക്ണ്ട് പക്ഷെ പ്ലസ് വൺ പ്ലസ് ടു ഉണ്ടല്ലോ എനിക്ക് ഒട്ടും ഇഷ്ടം ഭയങ്ക വല്ല്യ ഞാൻ വിചാരിച്ചത്ര സെറ്റപ്പില്ല നമ്മള് ഫോൺലൊക്ക കാണുമ്പോ ഭയങ്കര സെ പ്ലസ് വൺ പ്ലസ് ടു പക്ഷെ സ്കൂളുംന്നെ സെറ്റപ്പാട്ടോ ഇവട്ത്തെ കാര്യം പറയാണെങ്കി ഇവട് ത്ത ഏറ്റവും അലമ്പ് ന്നല്ല പറയാം പറ്റ ഒരു സെറ്റപ്പ് സ്കൂള ഇത്
ആ
ബാക്കി പിന്നെ ഇവടള്ളത് വേറെ സ്കൂള്ണ്ട് സെറ്റപ്പ് പക്ഷെ ഇവട കൊർച്ചും കൂടെ ഒര് ഇത് വൈബ് ആമ്പ്ള്ളേര്ക്കാ സൈൻസ് ആ സയൻസ്കാർക്ക് കൊർച്ച് അധികം സ്ട്രിക്റ്റ കോമേഴ്സിനൊക്കെ പക്ഷെ സെറ്റപ്പാ ഈ സ്കൂള് കോമേഴ്സാർക്കാണ് കൊർച്ചും കൂടെ വൈബ്
ഇൻക്കി അങ്ങൻ തന്നെനി പ്ലസ് ടുവിലൊക്കെ എൻക്കി ഭയങ്കര അല്ല പ്ലസ് പത്താം ക്ലാസ് വരെ അടിപൊളിയേനി ച്ചാ ഫുള്ള് മെയി ച്ചടക്ക
ഉം ആ പത്തില് അതെ മെയിൻ ഗേൾസ് ഒൺളി കൂടെ ഞാൻ പഠിച്ചത് അപ്പം നമ്മള് ആൺപിള്ളേര് ആരുല്ല നമ്മള് ആണല്ലോ മെയിൻ അയൊരു ഇതാർന്നു ചുമ്മ ഭയങ്കര ഷോ എറക്കി നടക്കും നിക്കണ ഓർക്കുമ്പോ ചിരി വര അതെക്കെ
ആ പത്താം ക്ലാസ് വരെ അങ്ങനെന്നെ ഫുള്ള് മെയിനായിറ്റ് നടക്ക മ്മക്ക് എന്തും പറയാ നമ്മള് പറയണതാണ് മെയ്ന് അത് കേട്ടോളു എല്ലാരും പിന്നെ ഞങ്ങക്കാണെങ്കില് ആകെ ഇരുവ ത്തഞ്ച് ബോയ്സും എട്ട് ഗേൾസു ഏനി അപ്പ അയിന്റേതായ അയിന്റേതായേ പ്രയോറിറ്റി കിട്ടും അപ്പൊ ആ അങ്ങനെയ ക്ക് അവം ഭയങ്കര വൈബെനി പിന്നിൻ പ്ലസ് പ്ലസ്ടു എത്തിപ്പ പിന്നെ കൊറെ പിള്ളേര് വരോല്ലോ
പ്ലസ് വൺ പ്ലസ്ടൂല് ടൂറില്ലാര്ന്നോ
ടൂറ് ഒക്കെ ഇണ്ടേനി
എങ്ങോട്ടാർന്നു
എവിടേക്കെനി പോയത് ഏ ആ ഊട്ടി മൈസൂർ മൈസൂർ മൈസൂര് മൈസൂര് കൂർഗ് മ മൈസൂര് കൊഴപ്പൊന്നുല്ല നമ്മക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോന്നോണ്ട് ആ വൈബാണ്
പ്ലസ് വൺ പ്ലസ് ടുന് എങ്ങനാര്ന്നു സെറ്റപ്പ ആയിരുന്നൊ ഇങ്ങള്
ഇല്ലല്ലല്ല ഞങ്ങളെ ക്ലാസ്സില് ഭയങ്കര ഗ്രുപ്പിസം കളിയേനി അതൊണ്ട് കൊർ ച്ച് ടീമ് മെയിന് ആഹ് ടീമ് ടീമ് മെയ്ൻ കളി
ആ കൊർച്ച് ആൺമ്പുള്ളേരും കൊർച്ച് പെൺമ്പിള്ളേരും മതിയായത് ഞങ്ങള് ഞങ്ങക്ക് കൂട്ട ഇണ്ടെങ്കി പോലും
ആ എല്ലാരുല്ല മിണ്ടാന്ന് അതെ പക്ഷെ ഒരു ഓരോരോ ഗ്യാങ് കളിയാണ് ഓര മെയിന് മ്മള് കാൺണം ആ പിന്നി
കാട്ടെങ്കി ദേഷ്യം വരും എടക്കൊന്ന് കൊട്ക്കാനോക്ക തോന്നും എനി
അത് ഇന്റെ കൊർച്ച്
ക്ലാസ്സ്ന് ഇൻസ്റ്റെ ഇൻസ്റ്റ ത്ണ്ട് പേജ് ഇണ്ട് ഇവര് ഇവർടെ മാ എത്ര ഫോട്ടോ ഇടും നമുക്ക് പാസ്‌വേഡും തരില്ല ഫോ ട്ടോഇടുക്കാൻ ഇതും തരില്ല ഒന്നും തരില്ല ഇങ്ങനത്തെ ഒരു സൈസ് ചീഞ്ഞ സ്വഭാവം
ഞാന് ഞാൻ അന്ന് ഇൻസ്റ്റഗ്രാമില്ലാത്ത എനിക്ക് അറിയില്ലേ ഇവരെ എന്താടുന്നേന്ന് ഞാൻ ഇപ്പൊ എനിക്ക് ഇങ്ങനെ സജഷ്യൻ വരുമ്പോൾ നോക്കുമ്പോ ഒറ്റ ഫോട്ടോ ആയിന്തൊന്നുമില്ല ഞങ്ങള് ടീമിന്റെ ഇല്ല ഞങ്ങള കൂടെ നടക്കണ ഇന്റെ കൂടെ നടക്കണ ആരും ല്ല ഒരു ഓണ പരിപാടിക്ക് പോലും ഞങ്ങടെ ഫോട്ടോ ഇല്ല പി ഞങ്ങൾക്ക് എന്താ അതെ ഞങ്ങൾക്ക് സംബന്ധിച്ച് വെച്ചിട്ടണ്ടെങ്കില് എന്താ പറയാ ഞങ്ങളത് ഹ്യൂമാനിസിൽ ഞങ്ങള ഫ്രണ്ട്സച്ചിന്റെ എൻ്റെ ഓനൊക്കെ ഹ്യുമാനിറ്റീസിലായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങള് ആ
പ്ലസ്‌വൺ പ്ലസ്ടുവോ
അല്ലല്ലല്ല ഓരോ ഹ്യുമാറ്റീസും പിന്നെ ഓന്റെ ഞങ്ങളുടെ കൂടെ പഠിച്ച കുറെപിള്ളേരും ഹ്യുമാനിറ്റീസാണ്
ആഹ് നിങ്ങളടെ ടീ ച്ചേഴ്സ് പ നിങ്ങളെ കാണുമായിരുന്ന ഹ്യൂമാനിറ്റീസ് നിങ്ങൾ മിണ്ടണത് അങ്ങന എന്തൊക്കെ
ഓ അ അതന്നെ ഇനി പണി ആദ്യക്കെ ടീച്ചേഴസ് പ്ലസ്‌വൺ തന്നെ ഇതായിട്ടില്ല അപ്പൊ എന്നും കളിക്കാലോ ആഹ് അപ്പ പക്ഷെ ഞങ്ങൾക്ക് മലയാളമൊക്കെ ഒരുമിച്ചാ മലയാള ക്ലാസ്സൊക്കെ ഒരുമിച്ചാ ലാംഗ്വേജ് ആ അവ ഒരുമിച്ചാ അപ്പൊ അങ്ങനെങ്ങനെ ഞങ്ങ ഇരിക്കുമ്പോളൊന്നും അങ്ങനെ പ്രശ്നൊന്നല്ല പിന്ന പിന്നെ ഞങ്ങളെ ഇരിക്കും വർത്താനം പറയൊക്കെ കണ്ട് ഓന്റെ ടീച്ചേഴ്സിന് ഡൗട്ട് അടിക്കാൻ ഒരു പിയൂൺ ആണ് ഇത് പോയി ടീച്ചറിനടുത്ത് പറഞ്ഞേ അപ്പൊ മുൻ ആഹ് അയ്മക്ക് ഞങ്ങള് പറയ്പോ അന്ന് ഫ്രണ്ട്സാ അത് ഞങ്ങള് എല്ലാവരും എല്ലാരും എന്നച്ചാ സ്കൂളിന്റെ മുന്നിൽ നിൽക്കുന്നുള്ളു അപ്പ ത്തേക്ക് എന്ത് വേറെതിൽ പറഞ്ഞു കൊടുത്ത് മിസിനോട് ചോയിച്ചപ്പം ഞാ മിസ്സിനോട് എനിക്കനൊന്നും എന്റെടുത്ത് അങ്ങനത്തന്ന ചോദി ക്കണ്ടാ ഞാന് നല്ല പോലെ ഫ്രണ്ട്സ് എന്നുള്ള ഇതിലാണേ ഉള്ളൂ അല്ലാണ്ട് ഒന്നുല്ല അവൊന്നല്ല
പ്ലസ്ടുവിൽ നല്ല മാർക്ക്ണ്ടായിന്ന് തോന്നണു
ഏ പ്ലസ് ടുവിൽ നല്ല മാർക്ക് വെച്ച എൺമ്പത്തഞ്ച് ശതമാനം
ഏ എമ്പത്തഞ്ചില്ലേ ഇതെന്നീ തട്ട് നല്ല മാർക്കല്ലേ അത്
നല്ലമാർക്കാ പക്ഷേ ഞാന് അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടൊന്നുല്ല എതൊക്കെ ഇവട തറയില്ല സയൻസ് ആവുമ്പോ ഇരുന്നു പഠി ക്കണം ശ്രദ്ധിക്കണം അ
പ്ലസ് വൺന്റെ റിസൾട്ട് വരാൻ പോവുവ ഇവിടാ എനിക്കാണെങ്കില് പേടിയായട്ടും പാടില്ല
ആഹ് ഞാനൊന്നന്ന് ശ്രദ്ധിച്ചിരുന്നു പഠിച്ചിട്ടില്ല ഞാന് എക്സാമിന്റെ ടൈമിൽ ഒന്ന് ബുക്ക് തുറന്ന് അപ്പൊ നല്ല വൃ ത്തിയില് നോക്കൂ
അപ്പൊ നീ ശരിക്ക് പഠിച്ചാ നിനക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നലോടി
പത്താം ക്ലാസ് അല്ല എന്താ പറയാ പ്ലസ് വണ്ണിനനിക്ക് തീരേ ഇല്ലേയിരുന്ന് എന്നുവച്ചാ പ്ലസ് വണ്ണിന് ഞാന് എനിക്ക് ടെൻഷൻ ആയിട്ട് മോഡൽ എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല ഞാനിങ്ങനെ ഭയങ്കര ഡി പ്രശ്നത്തൊക്കെ പറയില്ല അങ്ങനെ ഇരുന്ന് കരയാ ഉറങ്ങാതെ ഇരിക്കയിരിക്കും അപ്പ എനിക്ക് സങ്കടം ആയി പിന്നെ ആ അയിന് വലിയ പക്ഷെ എ ഡിഗ്രി അല്ലെ ഡിഗ്രി പ്ലസ് റ്റുവിൻ എക്സാമില് പിന്നെ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു
ആ എനിക്കെന്നാ പ്ലസ് വണ് ക്കാ ഞാൻ അങ്ങനെ ബാക്കഔട്ട് ബാക്കഔട്ട് പോവുക പ്ലസ് ടു പ്ലസ് ടു ഒക്കെ ചുമ്മാ എനിക്ക് ശരി ക്കുണ്ടല്ലോ ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ രാത്രി പത്ത് മണിക്ക് കിടക്കും ഏഴരക്കണീ ക്കും അന്നാല് എനിക്ക് ക്ലാസിൽ പോയി കെമിസ്ട്രി ക്ലാസ് ബോട്ടണി ക്ലാസ്സ് ഒക്കെ കേൾക്കുമ്പോണ്ടല്ലോ
ആഹ് ഉറങ്ങും ഞാന് പത്ത് വരൊന്നും ഉറങ്ങും കൂടില്ലെനി എന്റെ ഫ്രണ്ട്‌സ് ക്കെ ഇങ്ങനെ കിടക്കും ഓരൊക്കെ ഇങ്ങനെ കിടന്ന കളിക്കും പക്ഷെ ഞാന് അങ്ങനെ കിട ചെലേല ഞാൻ എന്താ ചെയ്യചെങ്കില് ഞാനും എന്താ പറയാ എന്റെ ക്ലാസ്സ് ശ്രദ്ധിച്ചിരിക്കനി പക്ഷെ ആഹ് കാണ അപ്പൊ ആഹ് അല്ല ഞാൻ ഓളോട് ഇപ്പോ ഒരു ഹായ് പറഞ്ഞില്ലേ ഓള കാണാണ്ട് പോയി അപ്പോ ഓള് വന്നിട്ട് പറ ഈന്നോട് ഹ അല്ല ഈന്നോട് ഹായി കാണി ചിരിക്ക് കണ്ണ് കാണില്ലേനിന്ന്
ഉ
അതാ പ്രശ്നം അപ്പൊ ഒരുത്തി ഇവിടെ ഒറ്റക്കിരിക്ക കോളേജ് ഇപ്പ ഇപ്പ ഞാൻ നിക്കുന്നോട്ട് സെറ്റപ്പാ മറ്റേത് ഒരു പെട്ടിക്കൂടെന് അപ്പൊ അവിടൊരു സുഖല്ല ഇവിടെ ഓ ഓ ഇവിടെ പിന്നെ ഞങ്ങക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ആയി വന്നപ്പ തന്നെ അഞ്ചാറ് ഞങ്ങള് ഒരുമിച്ച് അഞ്ച് അഞ്ചെണ്ണണ്ടേനി ഇത് വേറെ വേറെ കോളജ്ന്നാണ് പക്ഷ ഞങ്ങളൊരു സെറ്റപ്പായി അതിൽ ഒരുത്തിപ്പ വെറുതിരിക്ക അതില് രണ്ടെണ്ണം ലീവാ അപ്പോ ഓള് ഞാനില്ലാ തോണ്ട് ഞാൻ ചടപ്പായിട്ട് അവിടെ ഇരിക്കണ്ട് കണ്ണുരുട്ടി നോക്കുന്നുണ്ട്
ആഹ് ഞാൻ പ്ലസ്‌വൺ പ്ലസ് ടുവിലെ കൂട്ട്ന്നുപ്പില്ലേ
ഓ ഉണ്ടണ്ട് അതില് കുറെ പേര് നമുക്ക് എന്താന്നറിയോ പ്ലസ്ടു കഴിഞ്ഞാ പിന്നെ നമ്മള് ഓരോ നമ്മളെ കരിയർ നോ
ആഹ് അപ്പൊ ഫുള്ളായിട്ട് ശരി കൊങ്ങോട്ട പോകും പത്താം ക്ലസിലേക്കാ വേർ പിരിയണേക്കാൽ കൂടുതൽ പ്ലസ്ടു
പ്ലസ്ടു പോകും എന്നുവെച്ചാൽ ഓര് പിന്നെ ദൂര തേകൊക്കെ പഠിക്കാൻ പോവാ അയിലിപ്പ ഇന്റെ ഫ്രണ്ട്ന്നെ അനീറ്റനി ഓള് രണ്ട് വർഷം കഴിഞ്ഞിട്ടതാപ്പത ഞങ്ങള് കഴിഞ്ഞ ആഴ്ചയാ കണ്ടത് ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്നുവെച്ച നമ്മളൊക്കെ ഇപ്പ ഫുള്ള്പ്പ പാമ്പ് മക്കള കളിയണല്ലോ പിന്നൊന്നു കുത്തലാണല്ലോ റ്റോള് ഭയങ്കര വായന ഇമ്മളിപ്പോ എടീക്ക് പഠിക്കാൻ കഴിയില്ലന്നർഞ്ഞാ ഇയ് പോയി പഠിക്ക് ഈ ഭയങ്കര മോട്ടിവേഷനാ ഇയ്യ് പോയി പഠിക്ക് ഇയ്യ് പഠിചില്ലേൽ എനക്ക് മാർക്ക് കിട്ടൂലോ അങ്ങന എങ്ങന ഭയങ്കര
ആഹ് എനിക്കുണ്ട് അങ്ങനത്തെ കൂട്ടുകാരി എനിക്ക് കൊറെ പേർ ക്ലാസ്സിലുണ്ടട്ടോ ഇതേപോലെ പാമ്പു ടൈപ്പ് ചുമ്മാ
പഠിപ്പെന്നെനി ഫുള്ള്
ടീച്ചേഴസ് ഞങ്ങളെ പ്ലസ് വൺലേ ക്ലാസ് കട്ടയ്ത് എന്നിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയിരുന്നു എന്നിട്ട് എന്നട്ടെ ക്ലാസ്സില് ഏതോ പെണ് പോയി അത് ടീച്ചറിനോട് പർഞ്ഞക്കണെ ഈ എൽ കെ ജി പുള്ളേര് കാട്ടണ പണിയല്ല ഇതൊക്കെ അയ്യേ എനിക്ക് ഏതോ പുള്ള പോയി പറഞ്ഞു കൊടുത്തേക്കണുന്നേ അയ്യേ കേട്ട്ട്ടെന്തോ പോലെയാവുണ് ഞങ്ങള് പിന്നെ ഒരു നാലഞ്ചു പേരുണ്ടായിരുന്നു
ആഹ് ആഹ്
എന്നിട്ട് ഏതോ അങ്ങനെയൊക്കെ ഇപ്പോ ചെയ്യോ പ്ലസ്ടു ഞാനൊക്കെ ഇപ്പഴ് ആരെയും പാര വയ്ക്കൂല
ഇണ്ട് ഞങ്ങളിപ്പതാ പ്ലസവണ്ന്ന് പിന്നെ പത്ത് പ്ലസവൺ അങ്ങനെ മനസ്സിലായി പക്ഷേല്ലേ നമ്മളെ കൂടെ നല്ല കമ്പിനി ഞങ്ങളൊരു അഞ്ചാൾ ഭയങ്കര സെറ്റപ്പേനി പക്ഷെ ഞങ്ങളൊരു മുന്നാലെണ്ണം ഞങ്ങളൊരു സ്കൂള് പഠിച്ചതാ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠി ച്ച വേറെ വേറെ ക്ലാസില് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയക്കൊ ആയിട്ടാ പഠിച്ച പക്ഷേ ഞങ്ങളെല്ല സെറ്റപ്പനി അതിൽ ഒരു കുട്ടി മാത്രം പുറത്ത്ന്നുള്ളു അതില് പിന്നെ ഒരു പകുതിക്കെ എത്തിയപ്പോ പിന്നെ വീട്ടാര് പറയില്ലേ നമ്മള കൂടെ നടന്നിട്ടാ പഠിക്കാണ്ടി ആവണെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അതില് ഒരുത്തി അങ്ങനെ അന്നേ തെറ്റീട്ട് പോയി
അങ്ങനെ പറഞ്ഞിട്ട് പോയോ
ആഹ് ഓള് ആഹ് അങ്ങനെ പറഞ്ഞൊണ്ട് പിന്നെ ഓള് കുറച്ച് ഡിസ്റ്റൻസ് ഇടാൻ തുടങ്ങുല്ലേ ഞാൻ അപ്പുറത്തെ ബെഞ്ചിൽ ഇരുന്നോളാം ഞങ്ങള് ആറാളും കൂടെ അല്ല അഞ്ചാളും കൂടി അട്ടിക്കിട്ട പോലെ ഇരിക്കാണ് ആറാള് ഒരുമിച്ചിരിക്കാണ് ഒരു ബെഞ്ചിലൊക്കെ പിന്നെ ഓള് പറഞ്ഞ് ഞാട സീ സീറ്റില്ലല്ലോ ഞാൻ അവിടെ ഇരുന്നോള അങ്ങന ഇരുന്നു പിന്നെ പിന്നെ പിന്നെ ക്ലാസ് കഴിഞ്ഞ തീരെ കോണ്ടാക്ടില്ല എന്റെ വീടിന്റെ അടുത്താ അപ്പൊ ഇന്നോട് ഭയങ്കര ഇതേന്ന് പിന്നെന്നെ ഇന്നോടും മിണ്ട്ല്ല ഇന്നെ കണ്ടാക്കൂടി മൈന്റാ
അഹ് ഞങ്ങളും അങ്ങനെയൊന്നൂല്ല ഇങ്ങനെ കൂട്ട് ഞ ഞങ്ങടെ ഞങ്ങള് സത്യം പറഞ്ഞ മൂന്നു പേരാണ് നല്ല കൂട്ട്
ഏഹ്
ഞങ്ങള് മൂന്നുപേരാ കൂട്ട് അങ് ഇവ എനിക്ക് അയില് ഞാനായിരിക്കും പഠി ക്കൂലാത്ത അങ്ങനെ മറ്റേ ഒരുത്തി ഭയങ്കര പഠിപ്പ്യാ ഒരുത്തിന്ന് പറഞ്ഞാ എക്സാമിന്റെ തലേന്ന് മൂന്നൂസം ലീവ് ഇടുക്കും ഇരുന്ന് പഠിക്കും അങ്ങനെ പഠിക്കുന്നആളാ ഞാൻന്ന് പറഞ്ഞാ ടെൻസ്ൽ എക്സാമിന്റെ എക്സാമിന്റെ പേപ്പറിന്റെ പേപ്പർ ഫ്രണ്ടെത്തുമ്പോ എനിക്ക് ടെൻഷനൊള്ളൂ അങ്ങനത്തൊക്കെ അപ്പ ഇവൾമാര് എനിക്ക് പറയും ഒരീസം പഠിക്ക്‌ട്ടോ ഇപ്പ അങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനാട്ടോന്നൊക്കെ പറഞ്ഞ്
ഓക്കെ ആഹ് ഓക്കെ
ശരി
അപ്പൊ ഇജ് പോയിട്ട് വരാ